ഹലോ എടാ ഞാനെ ബിരിയാണി വെക്കണന്നത് ഇങ്ങനെന്ന് ചോദിക്കാൻ വിളിച്ചതാരുന്നു ഞാൻ ഒ - നിക്കുന്നതൊരു ശരിയാവാറില്ല അപ്പം അത്
ആാ അത് നമ്മാളാദ്യം പിന്നെ ഒര് കിലോ
ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും ഒരേ റെസിപ്പിയണോ
ആ റെസിപ്പി ഒന്നന്നെയാണ് പശെ അതിലേക്ക് ബീഫാകുമ്പോ ക്ക് ചുവന്നുള്ളി ഇടണം. മറ്റേ വെ വെളുത്തുള്ളി മാ മാത്രം മതി അല്ലാത്തതൊക്കെ സെയിമാണ്. പിന്നെ ആഹ് അങ്ങനെത്തെ അങ്ങനെന്നാ നമ്മള് ആ
ഓ സാവാളയെ തക്കളിടെ കളർ എങ്ങനെയാ
ഒര് കിലോ
ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ബീഫാ വെക്കുന്നേന്ന് വിചാരിച്ചേ ഒര് കിലോ ബീഫാന്നോർത്തോ അപ്പൊ ഏഹ് ഒ ഒരു ഒര് കിലോ സവാളവേണ അപ്പം
ഏഹ് വേണ്ട ഒര് സവാള നമക്ക് ഇരുന്നൂറ് മുന്നൂറ് ആ ലെവല് മതി
ഗ്രമ് സവാള
ആഹ് ഗ്രാമ് ഇ അഞ്ഞൂറ് സവാളല്ലാ മൂ തക്കാളി പിന്നെ മുന്നൂറ് അതേപോലെ തന്നെ സവാള അഞ്ഞൂറ് ഇനി വെളുത്തുള്ളിയൊക്കെ കൊറച്ച് ഒര് മൂന്ന് ഏ ഇത് മതി മൂന്നെ മൂന്നെണ്ണ ഇങ്ങനെ നിക്ക്ണെ അല്ലി അല്ലാതെ ഇങ്ങനെ ഒന്നായിട്ട് മൂന്നെണ്ണം പിന്നെ ഇഞ്ചി ആ ഇഞ്ചി അങ്ങനെ തന്നെ ഒര് രണ്ട് മൂന്ന് കഷ്ണം കൊറച്ചൊക്കെ വല്യത് അളവ് ചോയിച്ചാല് ഒര് അയ്മ്പത് നൂറൊക്ക ക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ ആ ന്നിട്ട്
അതൊക്കെ സവാള ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പിന്ന മ്മ് ഇഞ്ചി, പച്ചമുളക് ഇട്ടാട്ട് നല്ലോണം ങ്ങനെ ക്കെ വാ ടിവരണം ട്ടോ സവാളട്ട് നല്ലോം വാട് സവാളട്ട് നല്ലോം വാടണം വാടീട്ട് ഈ പേസ്റ്റ് ഇട്ട്- ട്ട് അതും വാ- കൊറ്ച്ച് ഒരു വാടി വര്ണം എന്നിട്ട് അതിലേക്ക് കോർച്ച് തക്കാളി അതും നല്ലോ- കുറച്ചൊന്ന് പിന്നെ ലൂസായി വന്നിട്ട് കുറച്ച ഒരു ഹെവി ആയിട്ട് അതിലേക്ക് മ്മ് ആദ്യം മഞ്ഞപ്പൊടി പിന്നെ കൊർച്ച് മല്ലിപ്പൊടി കുറച്ച്ട്ടോ ഒര് അര സ്പൂൺ അത് മതി
ഓക്കെ ആഹ്
ഏ ഹ് പെര്ഞ്ചീരകല്ലേ
ഓ പൊടിച്ചതാണോ അല്ലെങ്കില്
ആ പൊടി ആ പൊടിക്കാണ് നല്ലത് അത് പൊടി പൊടി വേണം പെരിഞ്ചീരം അങ്ങനെ ഇടാടൻ പറ്റൂല പൊടിച്ചാണ്ട് അരസ്പൂണ് അരസ്പൂണ് അരസ്പൂണ് നമ്മളെ ആ കുറച്ച് ഒരു സ്പൂണ് ഇട ആ ഇട അത ടേസ്റ്റ് കൂടും കുറേ നും പറ്റ ചോയ് വേറെ ഇതാണല്ലോ അത് എല്ലാർക്കും ഒന്നും ഇഷ്ടപ്പെടില്ലല്ല അതിന്റെ വേറെ ചോയ ആയിക്കും പിന്നെ അത് ഇട്ടിട്ട് പിന്നെ നല്ലോണം വാ പിന്ന മിക്സി ഇതാക്ക വാട്ട ഹലോ ഹലോ ഹലോ ഹലോ ഹലോ